ഹലോ ആ ഞാനെയ് ഒരു കാര്യം ചൊയ്ക്കാൻ വേണ്ടി വിൾച്ചീന്നു
എന്തേ
ആ ഇങ്ങളെ വീട്ടില് കൊറേ കോഴികളും താറാവേളൊക്കെ ഇല്ലേർന്നോ
ആ ഇണ്ട്
ഇപ്പല്ലേ ആ അത്‌ നിങ്ങള് വിക്ക്ണ്ടോന്ന് അറിയാനേന്നു
ആ കൊടുക്കലൊക്കണ്ട് ട്ടൊ കോയി കുട്ടിയേളൊക്കേയ്റ്റ് കൊടുക്കല്ണ്ട് അയ്ന് പ്പോ ബടെ കോയേളെ ഒയ്‌വാക്കണം ന്നർഞ്ഞ്ങ്ങാണ്ട് ങ്ങനെ പ ഉം അപ്പ അയ്ന്ങ്ങനെ ആളെ കിട്ടായിട്ട് നിക്കാണ്
ആ എല്ലാം കൂടെയാ വയ്ക്ക
കൊറച്ചെണ്ണ കൊയ് കൊടുക്കണന്ന് കൊറേ ണ്ടെയ് തിന്നാൻ കൊടുത്താലൊന്നും നമ്മക്ക് മൊതലാവൂല
ആ ആ
കൊറേണ്ണണ്ടാവോണ്ട് പിന്നെ ഈ മുറ്റത്ത് കൂടെക്കെ ആകെ ബലെ പോരാത്തെയ്നി കുർക്കമ്മാരും പിന്നെ നായ്ക്കളി ശല്യൊണ്ട്
ആ
അപ്പൊ അങ്ങനെക്ക പറഞ്ഞോണ്ട് കോയികൾ ഉണ്ട് പിന്നെ നാലഞ്ച് പ്രാവ്കൾ ഉണ്ട്
ആ താറാവ് ഉണ്ടോ
താറാവൂണ്ട് മൂന്ന് താറാവ്ണ്ട്
ഉം ആ ഞാൻ തന്നെ എന്തെങ്കിലൊക്കെ ങ്ങനെ ജീവികളെ വീട്ടില് വളർത്തണന്ന് ങ്ങനെ കരുതണ്ട്
ആ ഈ ഇങ്ങനത്തെ ശല്യങ്ങളൊന്നുല്ലെങ്കി സുഖായിറ്റ് വളത്താ നിഅല്ല കൂടൊക്കെയൊണ്ടെങ്കിലൊക്കെ ത് ഞങ്ങക്ക് കൂടൊക്കെ ഇഷ്ടം പോലെയണ്ടെയ്നു വല്യ വല്യ കൂടേളേനു ഇപ്പോ അയ്നൊക്കൊ ഓരോ തലക്കലേന്ന് കേടറെരലൊടങ്ങീക്ക്ണ്
ആ ആ
ൻ്റ മാപ്പ്ള വന്നിട്ട് മൂപ്പരാണ് ഈ കൂടൊക്കെ ശരിയാക്കല് ക്കുറി വന്ന്ട്ട് ഈ പാടൊ തൊക്കട്ത്തു ട്‌ത്ത്ങ്ങാണ്ട് പ്പൊ തിമ്മക്കൂടി കൂടീറ്റ് ഔമക്കൊന്നു നിന്ന്ട്ടില്ല ഇക്കുറി
ഉം
ഏലപ്പൊ രണ്ട് കൊല്ലത്തോളായി കൂടൊ ക്ക നേരാക്കീറ്റ് അയ്നാലെ കൂടൊക്ക പൊളിഞ്ഞാടാനായ്ക്ക്ണ് അപ്പ പിന്ന അതാണ് ഏറെമ്മ പറയ്ണത് ഇത്രി എണ്ണത്തിനൊന്ന അയ്ല് നിർത്താൻ പറ്റൂലാന്ന് ഈ മയക്കാലം തൊടങ്ങീലെ
ഉം
അയ്ക്കൂടി കൂട്ണ്ടാക്കീക്ക്ണത് ഒരു പിലാവിന്റെ ചോട്ടിലാ അവുമ്പത്ത ചക്ക മുയ്‌വൻ അയ്ൻ്റെ മോളി കൂടെ ചാടുന്നുണ്ട്
ഹാ
അങ്ങനെ കുടി ആയിറ്റൊക്കെ ഗതിയെട്ടുക്കുണു ഇമ്മേണ് അയ്ന് എതി റ്റങ്ങളെക്കെ നോക്കിങ്ങൂണ്ട് നടക്കെയ് ഞമ്മക്കൊതൊക്ക പ്പെയ് ഈ കുട്ടിയൊളെ പിന്നാലടക്കുമ്പോ ഇറ്റങ്ങളെ നോക്കാ സമയം കിട്ട്
അയ്ന് കുട്ടിയൊളെ നോക്കണ
ഒയിവില്ല അഹ് കുട്ടിയൊളൊക്കെടവിടെകിടക്കും ഞാനെല്ലാം നോക്കീനേനി ക്ക് ഇഷ്ടാണെന്നറിഞ്ഞിട്ട് നാല് പ്രാവേളെ വാങ്ങി തന്നത് ഇന്റെ മാപ്പ്ള പിന്നെ ൻറ്റെ കമ്പം ഞാൻ നോക്ക്ണ കമ്പം കണ്ടണ്ട് ഇഷ്ടംപോലെ എണ്ണത്തിനെ വാങ്ങിക്കൂട്ടി പിന്നെ ഞമ്മളാ ലോക്ക്ഡൗണ ക്കണ്ടയ്ലേ കൊറോണന്റെ ലോക്ക്‌ഡൗണ് അന്ന് എല്ലാരും പെരേല് അടങ്ങിക്കല്ലേ അന്നീതേമാരി ഇഷ്ടംപോലെ ക ച്ചോടം നടന്ന് ണ് ഞങ്ങക്ക് പിന്നെ പ്രാക്കളെ ചോയ്ച്ച്ങ്ങാണ്ട് വന്ന് ട്ടെയ് ഇഷ്ടംപോലെ ആൾക്കാര് വന്ന് കൊണ്ടോയ്ക്ക്ണ്
ഉം ഉം
പിന്നെ ഇപ്പ പിന്നെ ഒക്ക പയേ പോലായപ്പൊ പിന്നെ ആർക്കു പ്പൊ അയ്നൊന്നും സമയല്ലല്ലോ
അയ് ശെരിയാ മറ്റേ വീട്ടിലിരിക്കണ ടൈമില് എല്ലാർക്കു ആവ്‌സ്യണ്ടായ്നു
ആ ചെടിയായ്റ്റും പിന്നെ മീൻ വളത്തലായ്റ്റു എല്ലാരു അന്ന് ഒ ഒന്നുമേക്കൂടെ തിരിഞ്ഞേനു അപ്പൊ പിന്നെ ഇപ്പൊ പിന്നെ ആർക്കും മാണ്ട
ഉം
കഴിഞ്ഞുറി വന്നപ്പോ പ്രാക്കൾണ്ടായിന്നേനെ കൊറേ കൊടുത്തൊഴിവാക്കി പ്പം ഞ്ഞീ കോയീള്ണ്ട് കൊറെ ന്നാലും മ്മാന്റെ കമ്പം തീരൊന്നുല്ലാട്ടോ പിന്നെ പഞ്ചായത്ത്ക്കൊക്കെ യ്തി കൊടുത്ത്ക്ക്‌ണ് കോയേ ക്ക്
നീ പുതിയ കൂട്ണ്ടാക്കീറ്റയിലിടാറ്ഞ്ഞ് ക്കാണ്ട് കോയീക്കെയ്തി കൊടുത്ത്ക്ക്ണ്.
ആ ആ
എന്നപ്പൊ തൽക്കാലപ്പള്ളെയ് ത്തന്നെങ്ങ് കൊടുക്കാർന്ന്ങ്ങാണ്ടെയ്. ഒക്കെ മുട്ടടും കുട്യേളെ വിരിചൊക്കെ ചീയ്ണ കോയീളെന്നേണ്. ങ്ങക്കെത്രെണ്ണെത്തിനെ വേണ്ടേരും ആ ടുയ്
കോഴീ ഒരു രണ്ട് മൂന്ന് കോയിക്കളേം
രണ്ടു താറാവും ആ അ പ്രാവാണ് അഞ്ചു പ്രാക്കളുണ്ട് ആ പ്രാവ് ഒരു ജോഡിക്ക് മുന്നൂറുപ്പേന്റെടുത്ത പറയലുണ്ട് നാടനും പിന്നെ ഫാൻസിയും കൂടി മിക്സാണ് പ്രാക്കള്
ഉം ഉം.
ആപ്പൊ കുട്യോളോക്കെ വിരിച്ചപ്പോ ഒന്ന് രണ്ട് കു ആ ഒരു ജോഡീ പിന്നെന്താറിയ കുട്യേളേറ്റ് കെടക്കാണ് പ്പയിറ്റേനെ കൊടുക്കലുണ്ടാവൂല്ല അല്ല
ആ ഉം ഉം
അയിറ്റെന്നൊള്ളെയ്ക്കാ രൊപ്പൊ കൊടുക്കല് ണ്ടാവുള്ളൂ കുട്യേള് വല്താവാതൊന്നും ന്നയ്റ്റേനെ കൊടുക്കൂലേയ്
ഉം
ഉ
ഉം പിന്നെ ഈ മൂന്നെണ്ണല്ലേള്ളൂ പറപ്രാവും കോഴിം താറാവും
ആ തന്നെള്ളൂ പിന്നെ ഗിനിക്കോഴിണ്ട് പിന്നെ ആ സരിയാവില്ല കാരണം മുട്ടടും താക്കൊന്നും ചെയ്യൂ ലാണ്ങ്ങളാണ് ഞങ്ങളാണും പെണ്ണും ഉം ഞാണും പെണ്ണു ആണ് റഞ്ഞ് കൊടുന്നതാണ് കൊടന്ന് വൽ വൽതായോക്കുമ്പോ രണ്ടൊ ആണ്.
ഏ
പെണ്ണ്ങ്ങളെ കൊടുന്ന്ട്ട് വടെ നിക്കണില്ല, ചെറിയൊരു പൊ ന്നിനെ കൊടുന്നിട്ട് അ കാട്ട്ക്ക് മണ്ടി. കിട്ടീല. ഇതിറ്റങ്ങക്കയിന്ന് കാടാണ്ത്രെ റേ കാര്യേ, മ്മള് കൂട്ടിലിട്ട് വളത്ത്ണേക്കായി. കാട്ടില് പോയിങ്ങാണ്ട് ഒളിഞ്ഞ്ങ്ങാണ്ട് മുട്ടട്ട്ങ്ങാണ്ട് വിരിച്ച് വെരേക്കാരത്രേ ഇറ്റ.
ഉം.
ട്ടിടാനൊന്നായിട്ടുണ്ടായില്ല ചെറിയ കുട്ടിയെല്ലെ കൊടുന്നേക്കിതില്ള്ള വെല്ലി യ്റ്റങ്ങള് കൊത്തിയിറ്റ്,
ആ ഉ ഉം ഉം
ഇങ്ങക്ക് വല്യ കൂടൊക്കെണ്ടോ?
ഞങ്ങ്ക്ക് ഇപ്പോ ആ ഒന്ന് രണ്ട് കൂടോക്കെണ്ട്വ്ടെ. നങ്ങ്ക്ക് ആദ്യം ആടൊക്കെണ്ടായിന്നപ്പ യിന്റെ കൂടും, പിന്നെ കോഴിക്കൂട്ണ്ട്, അത്പോലെ കിളീളെക്കിടാൻ പറ്റിയിട്ട്ള്ളങ്ങത്തെ കൂടോക്കെ കൂടൊക്കൊരു മൂന്നിതം കൂടുണ്ട്. പഷേ ഒന്നിനും സാനങ്ങളൊന്നില്ല.
ഇല്ല ആ
ഉം വറകും മറ്റേ ആ ന്താ പറയാ ആ
ആ എല്ലാട്ത്തും അങ്ങൻ തന്നേണ്. ഉപയോയിച്ചാത്ത കൂട്ടുകുടെ ഇബടെ രണ്ടാട്ടും കുടൊക്കെ ണ്ടായിന്നേ യിലൊക്കെ തേമായിര് നറച്ചെച്ച്ക്കനേന്നു ആടിനെക്കൊയ് വാക്കി
ഉം
പിന്നെപ്പതൊക്കെ പൊളിച്ചിട്ട്ങ്ങാണ്ട് പ്പവിടെക്കെ സ്ഥലക്കിട്ടു. ആ എന്തേലൊക്കെ വളർത്തിട്ടാലമ്മക്ക് വെർതെ തെങ്ങിനോട്ടില വിടെയും കൊട്ടിര്ന്ന വയ റ്റങ്ങക്ക് തിന്നാൻ കൊടുക്കാനേ. അത് പറഞ്ഞ്ങ്ങാണ്ട്. ആ അത് പറഞ്ഞ്ങ്ങാണ്ട് തൊടങ്ങിയെന്നേണ് ഇവടെ ഇവടെ ഒന്നും ഉണ്ടായിർന്നില്ല അപ്പൊ ഒരു പത്ത് കോഴിക്കുട്ടികളെ വാങ്ങാപറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ് ഞങ്ങള് ആഹ് പിന്നെ ഇങ്ങനെ പെറ്റ് പെര്കി അങ്ങനെ കൂടി കൂടി വന്ന് ഇങ്ങനായി കൊറ ച്ചൊക്കെ ആണെങ്കിൽ ഒരു രസാണ് അത് തോനെആകുമ്പോ നമുക്ക് വെറുക്കെയ്
ഉം പിന്നയ്
അയ്റ്റങ്ങള് ഒരു ഭാരാവും. ആ ഇതിപ്പോ അവിടെ ഇബടെ അങ്ങനെ തന്നെയാണ് ഈ പത്തിരവത്തനഞ്ച് കോയിളെ നോക്ക ണ്ടേ അപ്പൊ നമ്മക്ക് അതൊരുജാതിയ ഇപ്പ ഇമ്മ ഇമ്മകുതന്നേ മനസ് സമാധാനത്തിൽ എങ്ങട്ടും തിരിയാൻപറ്റൂല എവിടുക്ക് പോന്നാലും സമാധാനം ഉണ്ടാവൂല ജ്ജ്‌ കോയേള് ജ്ജ്‌ കോയേള് പറി
ഉം ഉം ഉ ഉ ഉം
അപ്പൊ പിന്നെ പെരരേല്നിക്ക്ണോക്കും സമാധാനത്തിൽ നിക്കാൻ പറ്റൂല അപ്പൊ അതൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ കൊടുക്കാ ങ്ങനെ നിക്കാണ് പിന്നെ മുട്ടായിറ്റാ അങ്ങനെ കൊട് ക്കല്ണ്ട് മുട്ടാവസ്യളോല്ക്ക് അങ്ങനെ മുട്ടായിട്ടും കൊടുത്തീനു
ഉം ഉം താറാവ് മുട്ടട്തല്ലേ?
ആണ്ടേയ് മുട്ടടും
ഉം
രണ്ട്‌ മൂന്ന് പെ പെണ്ണങ്ങൾണ്ടായിന് ഒന്നിനപ്പംന്നാള് ആരാഇതേമായിരി വാണംന്നറഞ്ഞ ത് അങ്ങനെ കൊണ്ടോയി
ഉം
നമ്മക്ക് നമ്മള ആവശ്യത്തിന്ള്ള മുട്ട ഒക്കെ നമ്മള് അയ്‌ന്നങ്ങനെ ഇട്ക്കും അപ്പ പിന്നെ മുട്ടന്നും അങ്ങനെതോനെ കൊട് ക്കണ്ടാവൂല അയ്‌ന് ആരെങ്കിലൊക്കെ പറഞ്ഞച്ചാ അങ്ങനെ ഇട്ത്തക്കും അല്ലെങ്കിൽ ഒക്കെ വിരിച്ചാവെക്കലാണ്
ഉം
ആഹ് ഞാ
താറാവ് മുട്ട എങ്ങനെമ്മ സാധാ മുട്ട ആ സാധാ മുട്ടക്കാട്ടിലും വലിപ്പണ്ടൊ
ആ അത് നമ്മളെസ് ഈ നാടൻ കോയേളെ മുട്ട ഒരു ചോപ്പ് കളറ് മുട്ടയല്ലേ?
വൽപ്പം
വാ ആയെന്നേ ആഹ് ഒ പക്ഷെ താറാമുട്ട ഒന്നും കൂടി വലിപ്പം ഇണ്ടാവും വെള്ള കളറായ്ക്കാരം ഒന്നുകുടിം കട്ടി തോന്നും താറാമുട്ട കോഴ്മുട്ടനാക്കായിം
ഏതായാലും എന്തെലൊക്കെ വളർത്തണംന്ന്ണ്ട് അപ്പൊ എങ്ങനെ ആ
കമ്പം ഇണ്ടെങ്കിൽ വല്ല ലോവ് ബേർഡ്സ് ഒക്കെ വളർത്തിക്കളീം അതൊക്കെ ആകുമ്പോ വലിയ ഭാര വരില്ല പൂച്ചകളൊന്നും അങ്ങനെ വല്ലാതല്ലാ ചെങ്കിലൊക്കെ ലോവ് ബേർഡ്സ് നല്ലതാണ് വളർത്താൻ ഇച്ച് ഇഷ്ടാണ് ഇവിടെണ്ടായ്നു ഇവിടെഇളേയ്നൊക്കെ കൂട് തുറന്ന് വിട്ടതാ ആ ഇബടെ ഉണ്ടായിനു ലോ ബേർഡ്സും കാടൊക്കെ ഇണ്ടായിനു കൂട് തുറന്ന് വിട്ടതാണ്
ഉം ഉം
അതിന്റെ ശേഷം പിന്നെ വളർത്തിട്ടില്ല അതൊന്നും
ഉം ഉം
പിന്നെപ ഞാൻ ആഹ് പറഞ്ഞില്ലേ അനങ്ങിയ ഈ പിന്നെ നായ്ക്കളതിന്റെ ശല്യാണ് അപ്പൊ പിന്നെ കൂടൊക്കെ കടിച്ച് പറിച്ച്ങ്ങട്ട് കൊണ്ടു പോവൈറ്റേ വേറെന്താ അങ്ങനെ പോണണ്ട് കൊഴ്
ഏതായാലും ഞങ്ങള് ഒരീസണ്ട് വരണ്ട്.
ആഹ വരോണ്ട് വന്നിട്ട് ഇങ്ങക്ക് പറ്റ്ണേനെ കൊണ്ടവാ വന്നിട്ട് നോക്കിട്ത്ങ്ങാണ്ട് കൊണ്ടാവാ പറിയ നമ്മള് നമ്മക്ക്ഷ്ട്ടപ്പെട്ടത് ഫോട്ടോ വീഡിയോഓകെയ് കണിലേറെ ഇങ്ങള് വന്ന് കാണ്‌നെയ് നല്ലത്
അങ്ങനെ ആകുമ്പോ നേരെ അറിയാലോ വലിപ്പവും കാര്യങ്ങളൊക്കെ അറിയ നേരിട്ട ട്ടെ വന്ന് കാണുമ്പോക്ക് ങ്ങക്ക് വലിപ്പം കാര്യങ്ങളൊക്കെ നേരെ അറിയാറേ
ആഹ ഞ വരാ.
ആഹ ആഹടെ ഫോട്ട ഇം വീടൊക്ക എടുട്ട്ടുക്കലൊക്കെ ചെയ്യും പക്ഷെ അയിനെ ക്കായൊക്കെങ്ങള ഇവിടടുത്തന്നെല്ലേ പിന്നെ വന്ന് കാണന്നെ നല്ലത്.
ആഹ ആഹ ഉം വരണ്ട്.
ആഹ കുട്ടികൾക്കൊക്കെ ഇഷ്ടം തന്നൊയിരിക്കൂല അതിറ്റങ്ങളൊക്കെ?
കുട്ട്യേൾക്കു ഷ്ടോ ആണ് പിന്നെ പേടിയുണ്ട്.
ആഹ ഇവിടൊന്നും പിന്നൊ ആ സാധനത്തിനെ പേടില്ലോലില്ല ഒക്കെ അതൊക്കെ പുടിച് പീച്ചണ ആൾക്കാരാണ്.
അ അതിനെ എക്സ്പരിയൻസ് ഇല്ലാതോണ്ട് നമ്മടെ ഉണ്ടാക്കിയാണ് ചേലായി കഴിഞ്ഞാൽ ഇപ്പം പേടിയൊക്കെ മാറും.
നീച്ചയെ പറ്റിധാകെ മുതൽക്ക് ദിറ്റങ്ങളെല്ലാം കാണുന്നതുകൊണ്ടയിരിക്കാം. ഒന്നും പേടിയില്ല ഒക്കെ കൂടന്റെള്ള കൂടി കയറി മറിയും.
ഉം
കോഴിക്കുട്ടികളെയും താറാവളെയും പിടിച്ചാ യാതൊരു പേടീല്ല.
ഉം
പിന്നെ എന്നിട്ട് വേറെന്താ കൊഴപ്പൊന്നില്ല അങ്ങനെ പോണ്
ഏഹ് ഏതായാലും ഒരീസങ്ങട് വരാ പറയണ്ടട്ടോ ചെൽപോ ഞങ്ങള് വരണ സമയത്ത് നിങ്ങളില്ലെങ്കിലോ?
ആഹ് വിളിച്ചിട്ട് വന്നാതി എപ്പളൊന്നും ഇണ്ടായിക്കോണോന്നില്ല ഇവിടെ ഞാനില്ലെങ്കിലും ചെൽപ്പോ ഉമ്മെണ്ടാവും. എന്നാലും വിളിച്ചിട്ട് വരിയാക്കാര നല്ലത് ഉമ്മേ അങ്ങട്ടും ഇങ്ങ ട്ടോ തിരിഞ്ഞ കഴിഞ്ഞാ പിന്നെ നിങ്ങള് വെറുതാവും വെരണത്. ഞാൻ ഇവടെ എണ്ടായിട്ടും കാര്യൊന്നില്ല കൊടുക്കണെങ്കിലും ഇണ്ടാക്കണെങ്കിലു ഒക്കെ അത് ഉമ്മന്നെ തീരുമാനിച്ചണം.
ഹാ
ഇമ്മീന്റെ മാപ്പിളേക്കാണ് അയിന്റെ ആൾക്കാര് ഞാ ഞാൻ ആരെങ്കിലുലൊക്കെ ഇങ്ങനെ വിളിച്ചും ചോദിച്ചും ചെയ്യുമ്പോ ഇങ്ങനെ പറയുംന്നല്ലാതെ.
ഉം ആഹ്
എന്നായിക്കോട്ടെ അയ്നെല്ലുള്ളൂ വേറെ കൊഴപ്പൊന്നു ഇല്ലല്ലാ? ആഹ് ആയ്ക്കോട്ടെ ആഹ് ശരി ആഹ് ശരി